ഹലോ അസ്സലാമു അലൈക്കും
ഹലോ
അസ്സലാമു അലൈക്കും ഹലോ ഹലോ കേൾക്കണില്ല അസ്സലാമു അലൈക്കും കേൾക്ക്ണില്ലേ ഷഹന കേൾക്ക്ണില്ലേ എനിക്ക് കേൾക്ക്ണ്ട് എനിക്ക് കേൾക്ക്ണ്ടാ ആ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ്
വഅലൈക്കും മുസ്സലം
പിന്നെ എന്താണ് വിശേഷം
സുഖാണ് ഇങ്ങളെ വിശേഷം എന്തൊക്കെ
നല്ല വിശേഷം സുഖാണ് അല്ഹെംദുലില്ലാഹ് റാഹതാണ്
ആ എന്താന്നിട്ട് ഇപ്പോ പരിപാടി ചോറ് കഴിച്ചാ
ഇല്ലല്ല ചോറ് തിന്നിട്ടില്ല ഭക്ഷണം കഴിക്കാനായിട്ടില്ല നിസ്കരിച്ചിട്ടില്ല
ആ
ഉം ഇല്ല നീ ഭക്ഷണം കഴിച്ചാ
ഞാനിന്ന് നേരത്തെ കഴിച്ചു ഒരു ഏഴര ഏയെ മുക്കാൽനൊക്കെ
ഉം ഉം പിന്നെ ഉം എന്താണ് നീ എന്നാതിൽ കേറിയത്
അല്ലോഹ് തീരുമാനമായി ഞാൻ ഇന്നലെ
അതെ ആ അല്ലക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാനിപ്പോ ഇന്നാണ്
കോൾ കഴിഞ്ഞിട്ട് പറയാ
ആ ആ ആ ആയിക്കോട്ടെ എന്താണ് അന്റെ വിശേഷങ്ങള് ബിസിനസ്സ് ഒക്കെ എങ്ങനെ പോണ് ണ്ടോ
ബിസിനസ്സോ ല്ലേ സ്റ്റാറ്റസ് വർക്ക്
സ്റ്റാറ്റസ് വർക്ക് മാത്രമേ ചേർന്നിട്ടുള്ളോ
ആ അല്ലാതെ എന്ത് ബിസിനസ്.
ആ വേറെ ബിസിനസ്സ് ഒന്നുല്ലല്ലേ
ഇല്ല്യ ങ്ങൾക്ക് ണ്ടോ
ഞാന് സേവാപ്പയിലുണ്ട് ഫിൻസോപ്പയിലുണ്ട് പിന്നെ സിന്തയിലുണ്ട് സക്കാഡ്‌സിൽണ്ട്
ആ അതൊക്കെ സ്റ്റാറ്റസ് വർക്കല്ലേ
ആ
അങ്ങനെ പത്തീൽ ഞാനുണ്ട് ഇന്നൊരു പുതിയ കി ദി പിക്കൽ പ്രോയോ അങ്ങനെ പേരുള്ള അയ്ൽ കേറിയോ
നൂറ്റി ഇരുപതിന്റെ
അല്ല അത് ഫ്രീയല്ലോ
യതാ
ഒര് അച്ചാറിന്റെ
ഇല്ലല്ല അത് പൂട്ടി പോയിന്നാണ് പറയുന്നത് ചെലോര്ട്ട
ഇന്ക്ക് പൈസ കിട്ടിട്ടില്ല എന്റെ പൈസ കിട്ടീട്ട് ഒരു
ആ അത് പൊട്ടിപ്പോയി പൊട്ടി പോയിന്നാ പറയുന്നേക്കണത് സാജിദന്നോട് പറഞ്ഞ് പൊട്ടി പോയിന്ന്
ആഹ്
ഉം അത് പൊട്ടി പോയി തോന്നുണു ഒന്നും കാണാല്ലന്നറിഞ്ഞ് ആഹ് അത് ഇൻക്കറീല ക്കാര അങ്ങൻതൊക്കെ സ്റ്റാറ്റസ് കാണാണ്ട് അച്ചാറിന്റി നെയ്യന്റി ഒ ക്കായ്റ്റ് കൊറേ ആൾക്കാരെ അങ്ങൻത്തെ സ്റ്റാറ്റസ് കാണാണ്ട് ഇപ്പൊ കൊർചീസം വെച്ചിട്ട് അതൊന്നും കാൺനില്ല്യ പിന്നെ എന്താ കുട്ട്യാളൊക്കെ എന്താ ചെയ്യ്ണ് പഠിക്കാണോ
കല്ല്യാണം കൈഞ്ഞിട്ടിയ്യ
ഏഹ്
കല്ല്യാണം കൈഞ്ഞിട്ടിയാന്നു
നിന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല്യേ
ഇല്ല്യ ഇന്റെ സൗണ്ട് കേട്ടാ വല്ല്യ ആൾക്കാരമാരി ഉണ്ടാവൂലേ
ആഹ് അതന്നെ ഞാൻ കുട്ടികള് പഠിക്ക്യാണോ കുട്ടികൾ ഉണ്ടാവോ ജാരിച്ച് അയ്ശരി ഉം വീട്ടില് ആരൊക്കെണ്ട്
ഉമ്മ ഉപ്പ രണ്ടാങ്ങളമാര്
ഉം നീ മാത്രമുള്ള പെൺകുട്ടികളായിട്ട്
ആ ഞാൻ ചെറുതാ
ആങ്ങളാരന്റെ താഴല്ലേ പഠിക്കയാവുഅല്ലേ
അല്ല ഞാൻ വർക്ക് ചെയ്യയിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യുന്നോട്ന്ന് ഇറങ്ങി ഞാൻ
ആ അല്ല മറ്റേ ക്ലാസക്കെ കഴിഞ്ഞാ ഡിഗ്ര ഒക്കെ കഴിഞ്ഞ
പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ടു ഇയർ ഡിപ്ലോമ എടുത്തു ഡി എംഎൽ ടി ലാബ് ടെക്നീഷ്യന്
ആ ആ ഡിഗ്രി പഠിച്ചിട്ടില്ലല്ലേ
ഇല്ല ഡിഗ്രി കിട്ടി പോയില്ല കോഴസ് നല്ല വിചാരിച്ചു ഇപ്പൊ രണ്ടും കെട്ടൊരവസ്ഥാണ് പോണേ
ആ ശരി അങ്ങനല്ലേ ആ പിന്നെന്താ ഉപ്പ നാട്ടിലാണോ ആ ങ്ങളാരൊക്കെ നാട്ടിലാ
ആ എല്ലാരും നാട്ടിലാ നിങ്ങടെ വീട്ടിത്തെ വിശേഷക്കെ എന്തൊക്കെയ
വീട്ടില് വിശേഷങ്ങൾ കൊഴപ്പൊന്നുമല്ല കുട്ടികളൊക്കെ പഠിക്കാൻ പോയിരിക്കയാണ് പിന്നെ ആ അവ ര് നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാ
ആ അപ്പൊ എത്ര വയസായിക്കാണും മക്കക്ക് മക്കക്ക്
നാല്പത്തിമൂന്ന് വയസ്സാണ്
ആ
ഉം
മൂത്താള്പ്പം എത്രായി
മൂത്താള് ഇരുപത്ത്നാല് വയസ്സ്
ആ ഇന്റെ മൂത്തതാ അല്ലെ അഅ് ശരി
പന്ത്രണ്ട് വയസ്സാവും ആ അത് ശരി ആൺകുട്ടികളാണ്
ആ ചെറുതോ
ന് പതിനഞ്ച് വയസ്സ് അവൻ പത്തിലാ
എസ് എസൽസിയാല്ലേ
ഉം പത്തില്ല പത്താം ക്ലാസ്സണ് രണ്ടാമത്തോന് ഡിഗ്രി സെക്കൻഡ് ഇയറാ
ഒപ്പ പുറത്ത് നിന്ന് പഠി
ആ പുറത്താണ് പഠിക്കണത്
ഔടിയാണ്
ഒരാള് തൊഴിയൂരാണ് തൃശ്ശൂർ ജില്ലേൽ ന്നെ പത്താം ക്ലാസില് പിന്നെ ഒരാള് പട്ടാമ്പി കൊ പ്പം കൊപ്പത്ത് മാഫി കോളേജ് പറിം ആ ദാറുൽ അത്ഫാല്
ആ മനസിലായി ഇന്റെ കസിനെ അയിലന്നെ തോന്നുണ് ആക്കിയെ എന്നിട്ട് രണ്ടു ദിവസം ഒന്ന് ഇറങ്ങിപ്പോന്ന്
അതെ അതെ അതില് പെൺകുട്ടികള് വേറെ ആൺകുട്ടികൾ വേറെ അങ്ങനെയാണ് ര രണ്ടു തരം കോളേജ് ഉണ്ട് ആൺകുട്ടിയാണ് ഇന്റെ മോന് ആ മൂന്നാംകുട്ടികളാണല്ലോ പറഞ്ഞത്
ജാക്കിൽ ഇപ്പം കേറിട്ട് എത്രയായി
ഏ
ക്കിൽ കേറിയിട്ട് എത്രായിങ്ങള്
ജാക്കില് കേറിട്ടോ ജാക്കില് കേറീട്ട് പുതിയത് പുതിയത് നാല് മാസയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഇന്നെ ചേർത്തിയത്
നാലു മാസയിട്ട്ല്ലേ
ഉം സാക്ക് വന്നിട്ട്ന്നാ ആഹ് ഇനിക്കും ഓർഡർ ഉണ്ട് അൽഹംദുലില്ലാഹ് കുഴപ്പ
എങ്ങനെ ഓർഡർ കിട്ട എനിിക്ക അറിയില്ല എനിക്ക് ഓർഡർന്റെ പേരെ പറ്റിട്ടയാ
നമ്മള് നമ്പർ വെക്കുക നമ്പർ വെച്ചിട്ട് നമ്മക്ക് സ്റ്റാറ്റസ് വെക്കുക ആ രോ ഗ്രൂപ്പക്ക് ഷെയർ ചെയ്യ പിന്നെ ഞൻ എന്റെ വീട്ടിൽിൽ ാണ് സമയം നോക്കണംട്ടാ വർത്താനം പറഞ്ഞ പറഞ്ഞൊണ്ടേരിക്കും സാിന്റെ വീട്ടിൽ ആ ആ എന്റെ വീട്ടുകളിൽ കണിന്റെ താത്ത ഉമ്മ അനിയത്തി താത്തട മോള് പിന്നെ ഞാന് എറെ മോൻക്ക് ഒക്കെ ഞാൻങ്ങനെ മേടിച്ച് മേടിക്കയാണ്
ആഹ അപ്പൊ തന്നെ അത്യാവശ്യം പ്രൊഡക്റ്റ് സെയിൽ ആാവും അപ്പൊ ചലഞ്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റല്ല
ആഹ ആഹ തൽബീന് കഴിഞ്ഞ പ്രശ്നം താലഞ് ചാലഞ്ച അവര് ഇതല്ല എടുക്കണത് മറ്റേ ലക്കിട്രോ ലക്കിട്രോ അല്ലേ
ആഹ
ആ ലക്കിടറ ആകുമ്പ ആഹ ലക്കിടറോ ആവുമ്പോ ഒരു സുുകല്യ
അതയ
എന്താച്ചിട്ടാ നമ്മളിപ്പോൊ ഇത്രയും അധികം പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മുക്ക്ൊരു ഒന്നുമല്ല ഒരു ഒരു മച്ചംണ്ടായില്ല അതല്ലേ
പറ്റിയത ഇങ്ങനെ
ഇതാവുമ്പോ മക്ക് അതിനുള്ള കാശ് കിട്ടണ്ട് ഇത്ര ആഹ ആഹ ഇത്ര പ ഇത്ര അധികം കൊടുന്നത് സെക്കൻ് ഇത്ര അധികം കൊടുന്ന അങ്ങനെയൊക്കെ നാല് വിടുന്നവർക്കൊക്കെ സമ്മാനം കൊടുക്കണ്ട് നാല് തരം സമ്മാനം കൊടുക്കണ്ട്
ഇപ്പൊ അങ്ങനെ ഉണ്ടായിട്ടീ
ഇല്ല ഉണ്ടായി പില്ല അത് കാരണം ഞാന് അവസ സാറിനോട് ഇന് ആ പണക്കത്തിലൽന്ന്
ഞാനന്ന് ഞാൻ നിനിക്ക് വേണ്ടീട്ട് തെൽബീൻ ഓർഡർ ചെയ്തക്കണ ഞാൻ ആകെ കൺഫ്യൂഷ ചെയ്യ വാനില തെബിന് ഏത് ഫ്ലേവറ
ആ അപ്പൊ ഞാന് അപ്പൊ ഞാൻ ആശവസറിന കൊണ്ട്ണേ ഞാൻ ഇല്ല ന്തിങ്ങനെ ങ്ങനെ ചെയ്തത് ഞാ നമ്മള ആൾക്കാരെ കാലും കാഴൊക്കെ പിടിച്ചിട്ടാണ് പ്പതിങ്ങനൊക്കെ ഓർഡാകീണത് എന്നിട്ട്ങ്ങള് ഇങ്ങനൊക്കെ ചെയ്യുമ്പോ അതൊരു വെഷമം തന്നെയല്ല അപ്പൊ അ ജോ ജമീന മാേഡം ഇത് ഞാൻ ചെയ്തതല്ല എനിക്കൊന്നും അറിയില്ല കമ്പനി പറഞ്ഞതാണത് ലക്കിട്രോ ആക്കാാന് അപ്പൊ അതുകൊണ്ട് ലക്കിട്രോ ആക്കിയതാണ് അല്ലാണ്ട് ഞാൻ ചെയ്തതല്ല ന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സമാധാനിപ്പിക്ക
ആഹ അഐ ശരിരി
ആ ഇനി ഇനി അങ്ങനെ ആ കട്ടാന്നൊക്കെ പറഞ്ഞു ഇന്നോട്
അയിന് കമ്പനി നടത്തണ അഫ്സൽ സാറന്നല്ലേ
ആഹ് ഇനി നീ ചലഞ്ച് വരത് ങ്ങനെ നോക്കട്ടെ തലബീ നെ മൂന്ന പാണ് പറഞ്ഞിട്ടുള്ളത് ഞാന് പലോടത്തക്കും ഞാൻ അയച്ച കൊടുത് ണ്ട് ആരൊക്കെ വേടിക്കന്നറിയില്ല
പിന്നും ചെയ്താ മതിയായിരുന്നു
അതെ ഓട്ര ഇതാ
ആ ഞാൻ നിക്ക് വേണ്ടീട്ട്
ആ ശരി അപ്പ ഇന്ന് ചെയ്താ മതിയ
ഇക്കറിതില്ലാ ഇങ്ങനൊരു സംഭവം വെര്ന്നേ ആ അതെല്ല രസത്താ നിക്ക് ഇഷ്ടള്ള ഫ്ലേവർ ചോക്ലേറ്റാണ് പക്ഷെ ഈ ഓട്സ് ഇങ്ങൻത്തെ സാനങ്ങളൊക്കെ ചോ രസ ഇണ്ടാവുലാച്ച്‌ വാനില വേട്ച്ച് അയിൽ ഒരു സാധനും ഇല്ല ഇഞ് കിട്ടിയെ എന്താന്നും ഇക്ക് അറീലാ പൈസ പോവാതിരുന്നാ മതേയ്ന്നു
ആ മുന്നൂറ്റി പത്ത്റുപ്യ ലെ
ഇരുന്നൂറ്റി അറുപയ് നമ്മളെ കമ്മീഷനും മൈനസ് ചെയ്തിട്ട് അങ്ങനെ
കമ്മീഷൻ അമ്മക്ക് എത്ര കിട്ടാ
എയ്മ്പോർപ്യ
അമ്പർപ്യ കിട്ട്ണ്ടോ ആ അ അയ് ശരി ത്തലെ ഹ് ലെ നെല്ലിക്കാ ലെ ത്തിന് ആകെ ഇരുപത്റുപ്യ ഒള്ളോ ആ ഇപ്പ ഇത് ഇന്നലെ ഒരാൾ ഓർഡർ ചെയ്ത് നെ ക്കലോഞ്ഞോ
ഏ തെൽവീനന്നാ അയിമ്പെയ് ഇണ്ട് ട്ടോ
ഞാങ്ങട്ട് തെൽബീനടൊപ്പം വീഡിയോ അയച്ച് കൊട്ത്ത് ഇതൊന്ന് കണ്ടോക്കിയോക്ക് അടിപൊളി സംഭ കൊറവാണ് അറ്ണീട്ട് അപ്പൊ അവര് പർഞ്ഞ് നോക്കട്ടെന്ന്ർഞ്ഞിട്ട്ണ്ട്
ഏ ഞാൻ ഞാന്ന് ഗ്രൂരൂപ്പിലൊക്കെ അയച്ചെന്നെ റിമൂവ് ചെയ്ച്ചിട്ട് ഞാൻ ഒയു അയ്ക്കലൊന്നുല്ലാ ഇന്നാലും പിന്നെ അയച്ചോക്കണം
ആ ആ ആ
ഓർഡർ കിട്ടാണേ കാര്യയാണ്
ഉം ഉം പിന്നെ ഞാൻ സേവാപ്പിൽ ഇണ്ട് അടിപൊളിയാണ് ട്ടോ സേവാപ്പുക്കൊ നടക്ക്ണത് ഉം ഇഞ് ആയിരത്തി ഒരുന്നൂ റ്റി എൺപത് റുപ്യ കൊട്ക്കണം അയ് അത് കൊട്ത്ത് കഴിഞ്ഞാൽ ഞമ്മക്ക് ഇരുവത്തിനാലായിരം രൂപട്ട് കിട്ടണെ അല്ലേ
ഇങ്ങക്ക് എത്ര ഉറുപ്യട്ടി ഇന്നെട്ട്
മൂവായിരം കിട്ടി രിക്കെ ഒരിക്കെ മൂവായിരം കിട്ടി ഒരിക്കെ രണ്ടായിരം ആയിരം കിട്ടി പിന്നൊരി പിന്നൊരി ക്കായിരം കിട്ടി പിന്നെ വീണ്ടും ഞാൻ പ്രൊഡക്റ്റ് ഇട്ത്ത് ഇഞ് ഫസ്റ്റീത്തെക്ക് ഇക്ക് ഇരിവിനായിരം കിട്ടാണ്ട് ഫസ്റ്റ് ഇട് ത്തേൽ ആ രം കിട്ടി മൂവായിരം കിട്ടി ഇഞ് ഇര്‌വിനായിരം കിട്ടാണ്ട്
അത്രേം പൈസ കിട്ടാണ്ട് കിട്ടൊയ്ക്കാരം ലെ
ആ ക്ക് ക്ക് ഇല്ലെടി ഇത് പൂട്ടി പോവ്‌ലാ അതാ പറിണെ ഇത് നെല നിന്ന് പോണ ഉം പിന്നെ എന്താണ് കമ്പനിയാന്നാ പറിണെത് സാറ്
പൈസ എറക്കി അറക്കാത്തെയാണെ കേറ അയിൽ പൂട്ടി പോയ പിന്നെ അയ് ടെൻഷനണ് ഓതുമർക്കസ്
ഞമ്മക്കും ആയിരത്തി ഒരുന്നൂറ്റിയെമ്പത് റുപ്യ കൊട്ത്താ ഇരു ഇരുവത്തിനാലായിരം കിട്ടണെ അല്ലെ ഞമ്മക്ക് അയ് മൂവായിരം കിട്ടാണെങ്കി അതൊരു മെച്ച അല്ലെ
ഏ
ഉം ഞമ്മക്ക് മൂവായിരം കിട്ടാണെങ്കി അതും ലാഭ അല്ലെ
ആ അത് ലാഭാണ് എന്നലും
പിന്നെ പതിനാലായിരത്തിന്റെ മ് എ പതിനാലായിരത്തിന്റെ ഐമ് എഴുന്നൂറ്റി അമ്പത്തിനാൽന്റെ ഇട്ക്കുമ്പോ മൂന്ന് ല ലക്ഷത്തി ഇരുവത്തിനാലായിരം കിട്ടും എത്ര ആൾക്കാരാണ് ഇട്ത്ത്ക്ക്ണെച്ച്റ്റാ സമയം നോക്ക്ട്ടാ ആയിക്കോട്ടെ സമയായി ലെ ആ ശരി ന്നാ ആ ആ ആ